ഓക്കെ
ആഹ് സുഖം
ഇന്ന് അങ്ങനെ കാലാവസ്ഥൊക്കെ നല്ല വെയിലൊക്കെല്ലേ അന്ന് ഇവിടെ നല്ല വെയില്
അയ്യോ ഇന്നലെ മഴയില്ലാത്ത കൊണ്ട് ഇവിടെ എന്തായാലും ഇന്ന് തകർത്ത്
ആഹ് ഇന്നലെ അവിടെ നല്ല മയ ന്നായിരുന്നു ഇവിടെ ഇന്ന് ഒരു അലർച്ചണ്ട് സമാധാനണ്ട് ഇന്ന്
അയ്യോ ഇവിടാ അയ്യോ എനിക്കാണെങ്കി രണ്ട് എങ്ങനെ കഴിവൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്
ഇവിടെ ഇന്ന് നല്ല കാലാവസ്ഥ ണ്ട് ഏയ് രാവിലെയൊക്കെ നല്ല മഴന്ന ആരുന്നു ട്ടോ നല്ല നേരെ വക്കൂള മഴ പെയ്തു ഉച്ചക്കൊരു ഒമ്പത് മണി പത്ത് മണി വരൊക്കെ മഴന്നെ അവിടന്ന് ഇങ്ങട്ട് പിന്നെ നല്ല വെയിലാണ് തുണിളൊക്കെ കുറേണക്കി
ണങ്കിൽ ല് നമ്മള് രാത്രി
ഏയ് ചാ എട്ട്ഏഴ മണി ആാവൂല്ലേ ചാ എടുക്കണെങ്കിലും ആണെങ്കില്
റേഞ്ചുള്ള സ്ഥലത്തേക്ക് നിക്ക്
കൊറവാണ്.
തന്നെ ഇന്നലെ വിളിച്ചപ്പഴും എല്ലാരും പറയുന്നു എക്കൊ അടിക്കുന്നു.
ഉം ന്നട്ടെന്താ ഉച്ചക്കെന്താ ചോറിന് കറിയൊക്കെ വച്ചത്?
കിഴങ്ങ്, മെഴുക്കുപുരട്ടി, മീൻകറി പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് അതന്നെ കേടായില്ല ഉം.
ഞങ്ങക്ക്ന്ന് ഉച്ചക്കൊരു കുടിരിക്കലുണ്ടായിരുന്നു ഹൗസ് അപ്പൊ അത് കഴിഞ് വന്ന് തലവേദന ഇട്ക്കാ. തലവേദൻച് അവ്ടെ കടക്കായിരുന്നു. ഇപ്പോ ഒരു ഗ്ലാസ് കട്ടൻ ചായൊക്കെണ്ടാക്കി കുടിച്ചിരിക്കാണ്.
എല്ലാരും കൂടെ പോയോ അതോ ഒറ്റയ്ക്ക് പോയൊള്ളോ?
അല്ല. എല്ലാരുംമ്പാടെ പോയി വന്നു.
ഉം
ഇവടൊക്കെ നല്ല വെയിലൊക്കെ തന്നെ നല്ല കാലാവസ്ഥേണ്.
ഉം പിള്ളേര് അനക്കൊന്നും ഇല്ലല്ലോ.
ഔ ഇപ്പീ നേരത്ത് ണ്ടാവൂല. ഒക്കെ ഓലതായ പാട്ട് കൂടിയായ്റ്റോല് അങ്നെ നടക്ക്ണ്ട് ന്ന്. വെയ് മയൊന്നും ഇല്ലാത്തത് കൊണ്ട് പൊർത്ത്ക്കൊക്കെ എറങ്ങി കള്ച്ച്ണ്ട്.
ഓം
മഴക്കാണാ പെയ്താലാണ് വീടിനുള്ള് തന്നെ അടഞ്ഞാണ്ട് ഇരിക്ക്വേ.
ഇരിക്കും ആഹ്.
അപ്പപിന്നീ നേരത്തൊന്ന് പൊറത്തെറങ്ങി കളിക്കും മഴയൊന്നും ഇല്ലെങ്കില്.
ആഹ്.
ങ്ളെ കുട്ട്യേളൊക്കെവിടെ?
ഒരാള് കരാട്ടെ ക്ലാസ്സിന് പോയി.
ആഹ് കരാട്ട പഠിക്കൽ തൊടങ്ങിട്ട് എന്താ രണ്ട് എത്ര വർഷായി
ഏഹ് രണ്ട് മൂന്ന് എവൻ എവനെ ആദ്യം ചെറുതിലെ കൊണ്ട് വിട്ടായിരുന്നു. പിന്നെ, അങ്ങ് നിർത്തിയായിരുന്നു കേട്ടാ. ഒന്നാമത് വണ്ടിയൊക്കെ പാടാ. അവിടെ വണ്ടിയൊന്നുല്ല. പിന്നെ കൊണ്ടാക്കണം അതിൻ്റെ ബു ദ്ധിമുട്ട് കാരണം അങ്ങ് നിർത്തി. പിന്നെ വീണ്ടും തൊടങ്ങി പ്പ അവന് ബ്ലൂ ബെൽറ്റ് വരെ ആയി.
ആഹ്.
ഇനി പർപ്പിൾ അങ്ങെട്ടാണ് തോന്ന്ണു.
ഏഹ്.
ഇത് സത്യം പറഞ്ഞാ പൈസ ചെലവെന്ന് എന്റെ പൊന്നേ ഞാൻ വിചാരിച്ചു. അരങ്ങേറ്റത്തിനൊക്കെ ആയിരിക്കും ഭയങ്കര ഇത് എല്ലാത്തിനും പൈസാണ്.
എല്ലത്തിനും മാണം പൈസ പൈസല്ലാതെ ഒന്നും നടക്കൂല.
ബ്ലാക്ക് ബെൽറ്റ് എടുക്കണൊങ്കി തന്നെ എത്ര ഉംഹ് മുപ്പത്തഞ്ചോ. ഏതായാലും മുപ്പത്തയ്യായിരം അങ്ങോട്ടാണ്. എന്റെ പൊന്നേ ഞാൻ ന്ന്ട്ട് ഞെട്ടിപ്പോയി എന്റെ പൊന്നേ അവരും പൈസ
നല്ല എന്തിനൊ കാര്യത്തിന് വേണം പൈസ. പൈസല്ലാതെ ഒന്നും നടക്കൂല.
മോളെ ഏറ്റവും കുറഞ്ഞത് തന്നെ നാപതിനായിരം അമ്പതിനായിരം രൂപയാണ്.
എന്ത്ട്ക്കാണേലും നമ്മള് വിചാര്ച്ചും അതിനൊന്നും ഇഞ്ഞിപ്പോ ഒന്നും വാണ്ട ഈ സ്കൂൾലെന്നെ പ്പോ. എന്തെങ്കിലും നമ്മള് ചെറിയെന്തെങ്കിലും ഇടുക്കാണെങ്കി അയിനും മാണം പൈസ. നമ്മള് ഈ സ്കൂൾ കൂടെയിണ്ടാവൊലോ പലേ കാര്യങ്ങൾ ആഹ് അയിനൊക്കെ പൈസന്നെ അമ്പലത്തിലൊന്ന് അരങ്ങേറണെങ്കി പൈസാണ്ടേ? പഠിക്കാൻ പൈസാണ്ടേ?
അതന്നെ ഇപ്പൊ ഇക്കറിഞ്ഞൂട പിന്ന ഈ ഡാൻസിനൊക്കെ പോയി സത്യം പറഞ്ഞാലേ അരങ്ങേറ്റം നടത്തി എല്ലാ എന്ന് വെച്ച് കഴിവുള്ള പിള്ളരാണെങ്കി സ്വന്തായിട്ടങ്ങ് ക്ലാസ് തൊടങ്ങും.
ആഹ്.
എല്ലാരെ കൊണ്ടും പറ്റത്തില്ല. ഇവിടത്തെ പിള്ളേരെ കൊണ്ടൊന്നും പറ്റില്ല. നല്ല കഴിവ് വേണം അത് നല്ലോള്ളെ കഴിവുള്ള പെമ്പിള്ളേരുണ്ട്.
അത് നമ്മള് ഒന്ന് കൊണ്ടടക്കാനും, നോക്കി നടത്താനോ, അത് ചെയ്യാനും, അതിനുള്ളയെല്ലാ. കഴിവോൽക്കുവാണം ഇന്നാലെ അത് വിജയിച്ചൊള്ളു
അല്ലാതെ. അല്ലാതെ ഈ പറയുന്ന പോലെ ഉപയോഗൊന്നുല്ല നമുക്കിവരെ കൂടെ നടക്കാന്നല്ലാതെ. പൈസ ചെലവല്ലാതെ വേറെ ഗുണമൊന്നുമില്ല എനിക്ക് അറിഞ്ഞട്ത്തോളാം അങ്ങനെയാണ് തോന്ന്ണ്.
ഉം
പിന്നെ നമ്മള് ഈ അരങ്ങേറ്റത്തിന് ലക്ഷങ്ങൾ മൊടക്കിയിട്ട് വല്ല ഗുണവുണ്ടോ? അതാ ഗുരുവായൂരാണ്
ഇപ്പളും ഞാൻ ചെയ്യും ഞാൻ വിചാരിച്ചും ചെയ്യല്ണ്ട് നമ്മളത് പഠിച്ചു അതൊരു പഠി. ച്ചൂന്നുള്ളൊരു കലന്നെല്ലെയൊള്ളൂ അല്ലാതമ്മക്ക് പ്രത്യേകിച്ച് അയ്മൊന്നും കിട്ടാല്ലല്ലോ?
ഏയ് ഇല്ല ഒരു ഗുണവും കിട്ടാനില്ല.
നമ്മള് കൊറേ പൈസ ചെലവാക്കി ആ ഒരു കല പഠിച്ചൂന്ന് മാത്രം.
അത് അത്ര ഒരു ഗുണമേയൊള്ളൂ. അല്ലാതെ ഇല്ലെങ്കിയിവര് സ്വന്തമായിട്ടൊരു രണ്ടു മൂ സ്ഥലത്ത് ഒര് ടൂഷൻ സെന്റർ തൊടങ്ങണം ടൂഷൻ സെന്റർ കണക്ക് ഡാൻസ് ക്ലാസ് ആഹ് ചെല പിള്ളേരൊക്കെന്ന് വെച്ചാ അയിനുള്ള കഴിവുണ്ട്. ആഹ് അങ്ങനെയങ്ങ് തൊടങ്ങി അങ്ങ് വിജയിക്കും പുള്ളേര്.
ആഹ് അങ്ങനെയൊക്കെ അല്ലാതെപ്പം നമുക്ക് അയ്മന്ന് ഒന്നും കിട്ടാല്ല.
ഇല്ലയില്ല.
എ എല്ലാ കലിം അങ്ങൻത്തന്നെയാണ് ഇന്ന കലാന്നല്ല എല്ലാ കലിം അതന്നെയവസ്ഥ.
തന്നെ തന്നെ പിന്നെയില്ലെങ്കി എന്തെര് ചെയ്യണോന്നോ സിനിമാക്കാരുവായിട്ട് കമ്പം ഉള്ളവരാണെങ്കി അവരെയിതില് ഡാൻസില്ക്കെ അങ്ങനെയൊക്കെ വല്ലോം പൈസയുണ്ടാക്കാള്ള കഴിവ്
ആഹ് അങ്ങനെണ്ടാക്കാ കാശ് പക്ഷെ അതൊന്നും കിട്ടൂല. അതൊക്കെ അതിലും വല്യോരെന്നെണ്ടാവും അപ്പം
ഉംഹ് ഇതിനെക്കാട്ടി എന്ന് വെച്ചാ എ ന്റെ പൊന്നേ ജില്ല നോക്കിയാ തന്നെ അങ്ങ് വടക്കോട്ടുള്ളവർക്കാണ് കൊറച്ചും കൂടെ കഴിവെന്നെനിക്ക് തോന്ന്ണ് ഈ ഇവടെ കെടക്കുന്നവരെ കാട്ടിയേ എന്ന് വെച്ചാ ഏതൊരു വ്യക്തിയെടുത്താലും അവർക്ക് കഴിവ് കൂടുതലാവും
കൂടുതലാണ്
ഉം അപ്പോഴൊക്കെ നമ്മക്ക് തോന്നും യ്യോ നമ്മളൊന്നും ഒന്നുവല്ല
അല്ല എല്ലാം കഴിവിനും എല്ലാ കലക്കും അയിനനുസരിച്ചാണ് നമുക്കറിയാം നമുക്ക് കൊല്ല ത്തിന് പൈസമ്മള് കൊറേണ്ടെറക്കണം ഇന്നാ പ്രത്യേകിച്ചെന്തേലുണ്ടോ? ഒന്നുല്ലേനും
ഇല്ല പിന്നെ ഞാൻ നോക്കിയിട്ട് ഉണ്ട് ഈ ചെറുക്കന് പറഞ്ഞു കൊടുക്കുന്നണക്ക് ആ ക്സ്സ് പഠിച്ച ഉപയോഗം എന്നാ ക്വിസ് പഠിച്ചാലുള്ള പൈസ കൊടുക്കണ്ട.
അല്ല അയി കു മാരി വല്ലം ഇങ്ങട്ടല്ല വരുമാനം കിട്ട്ണ എന്തേലും ഇണ്ടെങ്കി പഠിക്ക.
ഞാന് ഇവനോട് പറഞ്ഞ് ക്വിസ് ക്വിസ് പഠിച്ചോണ്ട് ഇവന് ഇപ്പം നാലാം ക്ലാസ്സിൽ തന്നെ അവന് ആ ഞാൻ ഈ പൊറത്തായ ഇഷ്ടം ഇന്ന് അഞ്ഞൂറ് രൂപട്ട് ഒരു ആയിരം രൂപ അവന്റെ പ്രായത്തിൽ അത് അവനെ ഒരു വരു വല്യ ഒരു സംഖ്യയാണത്.
കാര്യാണ് ആ ഇങ്ങൾ പൊറത്ത് പോയിങ്ങാണ്ട് ക്വിസ് ഹ് എന്താണ് പ്രോഗ്രാമിന് പങ്കെടുക്കേ?
ആ എനിക്ക് അതൊക്കെയാണ് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാ അതൊരു ന ല്ലാ ഒരു ഇതാണ് പഠിക്കുന്ന പിള്ളേര് ആ ഉം
പിന്നെ ഡാൻസ് എന്നൊക്കെ പർഞ്ഞ എന്താ വെച്ചാന്നറിയോ അത് സ്കൂൾ കാലം കയ്യോളം ഒരു കലായ്ട്ട് അങ്ങനെ കൊണ്ടടക്കാ.
ആ ഒരു പത്ത് വരെ അല്ലേ പ്ലസ് ടു വരെ പ്ലസ് ടൂന് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പ്ലസ് ടുവിനും കേറി പങ്കെടുക്കാം. പത്താണ് മെയിൻ ആയിട്ട് നോക്കുന്നത് പത്ത് വരേ അല്ലേ?
ഉം പത്ത് വരേ. ആ അതിന് നമ്മളെ എന്താണ് ഡ്രസ്സും കാര്യങ്ങളും അതിന്റെ മേക്ക ഉം അയിനും കൊടുക്കണം നല്ലരു സംഘം.
പക്ഷേ എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടി
എന്നിട്ട് നമ്മൾ നോക്കും ആ അത അതേ മാ കൊറെ എണ്ണം ഇണ്ടാവും ഒരു കലായിട്ട് നമ്മുക്ക് അവതരിപ്പിച്ച അത്രേ ഉള്ളൂ. ഞാൻ കണ്ടടുത്തോള അയില്
എനിക്ക് ഇപ്പൊ ഞാൻ ഈ പെണ്ണിനെ വിടുന്നേന്ന് വെച്ചാൽ ആക്ടീവ് ആവാൻ വേണ്ടി അരങ്ങേറ്റം നടത്തണോന്ന് എനിക്ക് താല്പര്യം ഇല്ല അരങ്ങേറ്റം നടത്താത എന്നച്ചാ ഈ ഒന്ന് തൊട്ട് നാല് വരെ ഇനി ഇവളെ ക്ലാസ്സിലന്ന് വെച്ചാ ആകെ ആറ് പിള്ളേരേ ഉള്ള്. അപ്പ ഈ ആറ് പിള്ളേരെ കൊണ്ടാണ് ഇനി ഓരോന്നും ചെയ്യിപ്പിക്കുന്നത് അപ്പ അതിനുള്ള എന്തെങ്കിലും ആ വേണ്ടേ ഇങ്ങട്ട് ഡാൻസ ഒത്തിരി അറിഞ്ഞിരിക്കണം പാട്ടു അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാന് ഈ പെണ്ണിനെ വിടുന്നത് കഴിഞ്ഞാ പിന്നെ അതങ്ങ് നിർത്താം.
അട് ന്ന കൊർച്ചന്ന് കഴിയുമ്പം പക്ഷേ ഇവിടിംണ്ട് കുട്ട്യള് ഇങ്ങനെ ഇട്ത്ത് ഇവട്ത്തേ തൊട്ടടുത്തരു കുട്ടി പോക്ണ്ട് പഠിക്കാന്. കാണാ രസാണ്
ഉം പക്ഷെ എനിക്ക് പാട്ട് പഠിക്കാ എന്ന് വെച്ചാ പാട്ട്ന്ന് പറയുമ്പോ എല്ലാവർക്കുംണ്ടു അതിനുള്ള കഴിവ് കാണത്തില്ല ഉം ഡാൻസ് പിന്നെ എല്ലാരും
അല്ല നമ്മൾ പഠിപ്പിച്ചെടുത്താലും ഒരു വിധം ഉള്ളവർക്കൊക്കെ പഠിച്ചെടുക്കാൻ കഴിയും.
ആഹ് ആ ഡാൻസ്ന്ന് വെച്ചാ മുക്കിന് മൂലേള്ള എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അല്ലേ അത് എന്തോര് സംഭവായിട്ട് എനിക്ക് തോന്ന്നില്ലത്.
പാട്ട്ന്ന് പർഞ്ഞാല് വെച്ചാല് അയിനീണം എല്ലാം വാണ്ടേ? അതെല്ലാർക്കും ബാധകാ ഞമ്മള് പാട്ണമാര്യല്ലല്ലോ.
ആ അങ്ങനെ
തൊള്ളപ്പാട്ട് പാടണമാര്യല്ലല്ലോ അതിന്റേതായ ഈണത്തില് പാടണ്ടേ
അതായത് ഞാ എനിക്ക് പാട്ട് ഇവനെ പഠിപ്പിക്കണം ഭയങ്കര അതാവുമ്പോ പയങ്കര പൈസാ ചെലവില്ല. ഈ കെട്ടിയോരുങ്ങി നടക്കണ്ട മനസ്സിലായ.
മനസ്സിലായി.
ആയ് ഈ ഡാൻസ് വെച്ച് നോക്കുമ്പോ ഈ പാട്ടാണ്
പാട്ടിന് നമ്മ പാട്യ മതി ഇത്ര വല്ല്യ ചെലവ് വരൂല തോന്നാ.
പയങ്കര ചെലവ് വരൂല്ല പിന്ന വേണങ്കി അതല്ല ഉത്സവപറമ്പിലക്ക രണ്ടൂന്ന് എന്തേലും കോപ്പ്രായം കാണിച്ചാലും പൈസ അങ്ങനേംപൈസ കിട്ടൂല്ല നമ്മക്കങ്ങനെ ചിന്തിക്കുമ്പോ പാട്ടാണ് ബെറ്റർ അങ്ങനെ നോക്കുമ്പോ ഞാ
അതെല്ലാഭാഗങ്ങളും നോക്കിങ്ങാണ്ടാണ് ചെയ്യ്ന്നത്.
ഏഹ് അങ്ങനെ ചെയ്തിട്ടേ കാര്യൊള്ള്.
ഉം. ഇവടെ മക്കള്ല്ല ക്രാഫ്റ്റ്ന്നൊക്കെ പറഞ്ഞ്ങ്ങാണ്ട് ഏത് നേരം പേപ്പറെട്ടി
ആഹ്.
അന്ന ശരിയോക്കെ
ആഹ് ചെലർക്കൊന്നും പിന്നെ ശെരിയാവത്തില്ല.
ഉം ശെരിന്നാ ഓക്കെ ഓക്കെ.